ഞാനേ ആരോ ബെല്ലടിച്ചിയാ അപ്പൊ ആ വിരുന്നാര് ഒന്നുമല്ല അത് ഇങ്ങനെ വെരുന്നൂല് എന്തോ വന്നു പോയതാ. അപ്പ പിന്നെ ഒന്ന് കട്ട് ചെയ്തത് എന്നിട്ട് പിന്നെ അനി പിന്നെ ഒന്നിനും പോയില്ലാ?
ഇല്ല പിന്നോളൊന്നിനും പോയില്ല പിന്നെ വീടൊക്കെ മുഴുവനാക്കി പഠിപ്പൊക്കെ കഴിഞ്ഞതാ പക്ഷേ പോവാൻ പറ്റീല.
ശരിയാണ് ഹിന്ദി ഹിന്ദിയൊക്കെ എനിക്ക് തോന്ന ഹിന്ദി യൊക്കെ എനിക്ക് തോന്നുന്നു വേഗം ചാൻസ് ഉണ്ടാകോ ഞാൻ കണക്കാണ്. ഉം വേഗം ചാൻസ് ഇണ്ടാവുന്ന് തോന്നണ് ഹിന്ദിക്ക്. ഞാൻ പിന്നെ പിന്നെ ആഹ് ഞാൻ കണക്കാ.
ആ ഓള് ഹിന്ദി ഹിന്ദിക്കും അറബിക്കൊക്കെ നല്ല ചാൻസാണ്.
ഓരിക്ക് പിന്നെ മറ്റേന്റെ മാരി ഇതിന്റെ ഒന്നും ആവശ്യല്ലല്ലേ വേറെ ടെസ്റ്റുകള് എഴുതി പാസ്സാവൊന്നും വേണ്ട നമക്ക് പിന്നെ വേറെ വേറെത് പുറമെ വേറെ ടെസ്റ്റ് എഴുതി ഒക്കെ നോക്കണം. ചേരുന്ന സ്കൂൾ അതിപ്പോ നമ്മളെ മിടുക്കു പോലെയിരിക്കും നമ്മള് ഉണ്ടാക്കിയതാണ് അതന്നാ ശരിയാണ് നമ്മളായിട്ട് അ നമ്മള് സാഹചര്യം ഉണ്ടാക്കലല്ല നമുക്ക പറ്റൂല അവിടെ ആളില്ല ഇവിടെ ആ ശരി.
ഒന്ന് ഇതൊക്കെ ആക്കീട്ട് ഞമ്മൾ പോ പോണം.
ആഹ് ശരി ചില ആളുകളിലേ എത്ര കുട്ടികളെ വെച്ചിട്ടുക്കെ ചെയ്യണേ. ആ ഒക്കെ ചെയ്യണ്ട് കുട്ടികളെ വെച്ചിട്ട് ചെയ്യുന്നവരുണ്ട് പിന്നെ
ഉമ്മമാരൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ ആ പറണക്കുവാനും ആ വീട്ടിലുള്ളവർക്ക്
ആ ശരി അതാണ് പ്രശ്നം ഒന്നാമത് വീട്ടില് പ്രായായവര് അതാണേ കുട്ട്യേളക്കെ വലുതായപ്പോ ഒരു സ്കൂളിലൊക്കെ പോയാ വീട്ടിൽ വേറെ പ്രശ്നങ്ങളൊന്നുല്ല അപ്പം അപ്പോ വേറെന്തെങ്കിലും ഉണ്ടാവും ആ ശരിയാണ്. അപ്പോ വേറെ എന്തെങ്കിലും ഉണ്ടാവും പിന്നെ ഓരോരുത്തര് അതൊന്നും അതൊന്നും അങ്ങട് വക വെക്കാത അങ്ങോട്ട് ഒലേ എവിടെയും എത്തും ചെയ്യും അതിൽ വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ചും അങ്ങനെ ഒരു ധൈര്യം വേണം എത്ര ആൾക്കാാര് പോണ് കുട്ടികളെ പ്രസവിച്ചു കിടക്കുന്നോട്ത്ത്ന്ന് പോകണേ ഒക്കെ ജോലിക്ക് പോണില്ലേ പിന്നെ ആഹ് പിന്നെ ഈ സമയ ഇപ്പഴത്തെ ഒരു ഈ സമയത്ത് കാലത്ത്ന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് കുറച്ചൊക്കെ നമുക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കില് നല്ലതാണ് ആണുങ്ങള് ആണുങ്ങൾക്ക് ഓർക് ജോലിണ്ട്ന്ന് പറഞ്ഞിട്ട് കാര്യല്ല വേണ്ടല്ലേ ചോയ്ക്കുമ്പോ അതൊരു ഇതല്ലേ പിന്നെന്ന് പറഞ്ഞാല് ഒരു രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ആയപ്പം ഇപ്പോഴത്തെ കാലത്ത് വളർത്തണമെങ്കിൽ നല്ല ചെലവാണ് ലേ കുട്ടളെ പഠിപ്പുംഓരേ വിദ്യഭ്യാസം വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ വരുമ്പോ ബേജാറാ രണ്ടു പേർക്ക് ജോലി ഉണ്ടാകുമ്പോ നമുക്ക് നല്ല സുഖമാണ് ഹെൽപ് ഓരോ സഹായിക്കാൻ പറ്റും നമുക്ക്
ആഹ്
ഇത് അത് പറ്റൂല്ല ഇതത് ഇപ്പപ്പം എല്ലരും ഇതെന് ല്ലന്നെ എന്തെങ്കിലും ഇപ്പോ പഠിച്ചിട്ടില്ലെങ്കിലും വേറെന്തെങ്കിലും ആ മതി മതി പക്ഷെ അത് നമ്മൾ മടിച്ചിരിക്കും വേറെ തൊഴിലാകുമ്പോ ചില ഭർത്തകന്മാർക്ക് അത് പറ്റുല്ല ഓൾക് ഓൾടേതായിട്ടുള്ള വിലക്കും എന്തെല്ലാം ചെയ്യണ്ട് ഓരോരോ പെണ്ണുങ്ങള് ഈ വെറുതെയിരിക്കണ എത്രയാളുകളാണ് കേക്കുണ്ടാക്കിതരും വീട്ടില് പിന്നെ ആ സാധനങ്ങൾ വിറ്റി
സാധനങ്ങൾ അതെ പൊരി പൊരിക്കടി
പൊരി പൊരിക്കടിയായിട്ടും മറ്റെല്ലാം സ്നാക്ക് അതും ഇതും ഒക്കെയായിട്ട് ഒക്കെ വിക്കും പിന്നെ ഡ്രസ്സ് ഓൺലൈൻ കച്ചോടം ഭയങ്കരാണിപ്പോ ഭയങ്കരാണ്
ഏ
ഇയ്യ് ഇല്ലോരെന്നാണ് അതൊക്കെ ചെയ്യണത്
ആ
ഇള്ളോലന്നാണി പരു പണികളൊക്കെ ചെയ്യുന്നത് ആഹ് ആഹ് പിന്നെ ആഹ്
നല്ല ആൾക്കാര് ചെയ്യണ്ട് ഇപ്പോ ഇത് വച്ചോണ്ടാ തോന്നണിണ്ട്ട്ടാ.
നല്ല ഇതും ഉണ്ട്. ഉണ്ട് നല്ല മെച്ചമുണ്ട് അത് കൊണ്ട്ട്ടാ മെച്ചമുണ്ട് എത്രമാതി ഓരൊക്കെ ഓര്ക്കന്ന് നിന്ന് തിരിയാൻ സമ സമയമില്ല ഇങ്ങനത്തെ ഓരോ ഓരോരുത്തരി വിളിച്ചിട്ട് ആവശ്യക്ക ആവശ്യക്കാര് വെച്ചിട്ട് നേരല്ല ശരിയാണത് പിന്നെ പിന്നെ ഓല് നല്ലോ മെനക്കേട് ഇട്ട്ണ്ട്ട്ടാ നല്ലോ
മെനക്കെട് ഉണ്ട് അത് അത് തന്നെയാണ് നല്ല മെനക്കട് നമ്മള് വിചാരിക്കും ഇതൊക്കെ ഈസി
നല്ല മെനക്കേട്ണ്ട് ആഹ് ഓൽക്ക് കൊറെ പരാജയങ്ങൾ അതിന്റെ ഇടേൽ ഓര് വാങ്ങിട്ടുണ്ടാകും അതൊന്നും നമ്മള് കാണില്ല നമ്മൾ ഓരെ വിജയം മാത്രം നമ്മള് കാണൂളു. നമുക്കറിയാം നല്ല മക്കള് ഓലെ എത്രയോ രാത്രികൾ പോലും ഉറങ്ങാതെ ക്കിണ്ടാകും എത്രയോ രാത്രികൾ അവർക്ക് ഉറക്കമുണ്ടാകൂല ഞമ്മക്ക് ഉറങ്ങണ കാര്യത്തില്
അങ്ങനെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് അവരൊക്കെ ഒര് ലെവലെത്തിക്കെണത്. ഒക്കെ എത്രോ ഇപ്പോൾ ഒരു ഒരു യൂട്യൂബിൽ ഒരു ചാനല് ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മുക്ക് കാണുമ്പം ഇതിപ്പോ എന്താ അത്ര അല്ലാത്ത പണി അവരിങ്ങനെ നമ്മള് ഇങ്ങനെ കാണ്ന്നു
അവർക്ക് പൈസ കിട്ടുന്നു അതിന്റെ പിന്നില് എ
പൈസ കിട്ടുന്നു അയിന്റെ പിന്നില് എത്ര പണി ഓല് അതിൻ്റെ ഇടയില് ഓല് എത്ര രാത്രികൾ ഓല് ഉറക്കില്ലാണ്ട് കളഞ്ഞിട്ടുണ്ടാകും ഓലെ മക്കൾക്ക് നേരാവണ്ണം ഭക്ഷണം കൊടുക്കാ കഴിഞ്ഞിട്ടുണ്ടാവില്ല പെരെലെ പണിയും നേരാംവണ്ണം ഓല് തിന്നിട്ടുണ്ടാവില്ല അങ്ങനെ കെട ആഹ് ഓലൊരു വീഡിയോ അങ്ങട്ട് നമ്മളെ മുന്നിൽക്ക് എത്തി
മ്മ് എത്തീക്കണത്
പെരയിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ കാട്ടുക ഡൈലി തിന്നണതും കുടിക്കണതും ഇങ്ങനെ ഇട്ടാമതി ഓല്ക്ക് പൈസ ആയെ സുഖല്ലേ പൈസ അത് അത് ഓരോരുത്തരും വീഡിയോന്റെ അടിയിൽ അങ്ങനെ ഓരോരുത്തരി ഇടും ചെയ്യും ഓരോരുത്തരാണ് അങ്ങനെ പറയണെ ആഹ് ഒക്കെ എന്ത് സുഖ ഇനിക്ക് നാട്ടുകാരുടെ പൈസയുണ്ട് പക്ഷെ അവര് എടുക്കണ പണി എന്താന്നുള്ളത് ഈ ഈ പറേന്നോലോട് ഒരു ചാനല് അറിയോള്ളു ഈ പറയുന്നോല് ഒരു ചാനല് തുടങ്ങിട്ടുണ്ടങ്കിൽ ഓലെ കൊണ്ട് കയ്യും കൂടി ഇല്ല അത് ഓരോരുത്തരുടെ കയിവ് പറ്റൂല ഞമ്മള് അത് ചെയ്യൂല ഓല് എങ്ങനെ ളെ ഇങ്ങനെ ഇപ്പത്തെ ഇപ്പത്തെ കാലത്ത് നമ്മള് ചെയ്താ എന്താ വിചാരിക്കാ മറ്റുള്ളവര് കണ്ടാ എന്താ വിചാരിക്ക അതാണ് അത് അതങ്ങനെ ജീവിക്കാൻ അതാണ് ഏറെ മെയിൻ കാലത്ത് പ്രശ്നം ആഹ് മെയിന് മെയിൻ ആയിട്ടുള്ള പ്രശ്‌നം ഓരെന്താ വിജാരിക്കുവാ ആഹ് അതോണ്ട് തന്നെണ് ഇങ്ങളെ അനിയത്തി പറഞ്ഞമാതിരി ആഹ് ഇറങ്ങാൻ പറ്റാത്തതും അതോണ്ടാണ് എറങ്ങാൻ പറ്റാത്തത് അതോണ്ടന്നെ ആ അവരെന്ത് വിചാരിക്കും ഞാൻ പ്പങ്ങനെ പോയാ ന്ദ് വിചാരിക്കും. അതേപോലെ ഇൻ്റെ നേരെ താഴെള്ള അനിയത്തീട്ടോ ബി എഡ് ഒക്കെ കഴിഞ്ഞ് പോകാത്തെ അയിന്റെ തായേള്ളോള് ഓള് ഓളെ ഇഷ്ട്ടാണ് ആഹ് ആഹ് കല്യാണം കഴിഞ്ഞ് പഠിച്ച് ബി എഡ് എടുത്ത് പി ജി എടുത്ത് ഇപ്പോ കോളേജിൽ വർക്കെയ്യാണ് അതന്നെ അങ്ങനെ പോ ഇഷ്ടത്തിൽ ഓരോ ഓരോ ആയിട്ട് ഒർച്ച് നിന്നാ ആഹ് ഓര് ക്ക് കുട്ട്യേളില്ല ആഹ് രണ്ടാള്ണ്ട് ആഹ് അത് വീട്ടില് ഉണ്ടോ ഓര് ആഹ് ഇപ്പോ കുട്ടികൾ രണ്ടാളെയും ചേർത്തു ഇതുവരെ പിന്നെ ഇവിടെ വീട്ടിലും ഉമ്മ നോക്കും പോന്നീനെ ആഹ് ആഹ് ആഹ് ഇപ്പ ഇപ്രാവശ്യം ചേർത്തിട്ടുള്ളൂ ഇപ്പ രണ്ടാളും പോണുണ്ട് അത് കൊഴപ്പില്യാ മം മറ്റേയാൾക്ക് പിന്നെന്തേ അവിടുന്ന് എറങ്ങാൻ പറ്റിണ്ടാവൂലാല്ലേ
ആ ഇല്യാ ഇമ്മാക്ക് നല്ല പ്രായണ്ട് ബാക്കിള്ള
ള്ളവരൊക്കെ വേറെ വീട് വെച്ച് പോയി വേറെ പോയി അപ്പോ അതാണ് ഉമ്മാനെ ഇട്ട് പോവാൻ പറ്റൂല്ലാ അതാണ് അങ്ങനെ ഇപ്പൊ ഓര് ഇവര് ചെറിയ ആളാവും ഇപ്പോ ഇനി പോണന്ന് വിചാരിച്ചാ ഓൾകണ്ട് മടി പിടിക്കേം ചെയ്ത് അതാ അത് അത് ശരിയാണ് അത് മടി പിടിച്ചാ പിന്നെ അതാ ടച്ച് അത് ആ അതന്നെ പിന്നെ അത് നിക്കൂല്ലാ പിന്നെ ഞമ്മക്കൊരു തലേം വാലും ഇണ്ടാവൂല്ലാ ഇന്റർവ്യൂ ഒന്നും പോകുമ്പോ തലേം വാലും കിട്ടൂലാ അതാത് സമയത്ത് ആ ഒരു സമയത്ത് നോക്കേണ്ട കാര്യാ അപ്പൊക്കെ ഇറങ്ങാണെങ്കി ഇപ്പോ
ആരും ഇത് പഠിച്ചിട്ടല്ലേ അവര് ഓരോരുത്തര് കഷ്ടപ്പെട്ടിട്ടല്ലേന്ന് വിചാരിച്ച് അതിന്റെ വഴിക്ക് വിടുവാ
നമ്മള് പേടിച്ച് പേടിച്ച് നിക്കും നിക്കും പിന്നെയ്ക്കാരം നമ്മളൊക്കെ കുട്ടികളൊക്കെ ഉണ്ട് അവര് വഴിക്ക് ആവുമ്പോ ഞാനൊക്കെ പഠിച്ച് ആ ഞാൻ ഇത്രൊക്കെ പഠിച്ച് ഞാൻ ഇപ്പ ആർക്കും വേണ്ടിയേ അപ്പൊ ഞമ്മോട് ഇങ്ങോട്ട് ഈ പറഞ്ഞ മക്കള് ചോദിച്ചു പഠിച്ചൂടേന്യോ പഠിച്ചിട്ടില്ലേ പഠിച്ചിട്ടില്ലെങ്കി മ്മക്ക് പഠിക്കാഞ്ഞിട്ടല്ലേ എന്ന് വിചാരിക്കാ ആ ഒരിത് ഇണ്ടാവും അപ്പോ
കിട്ടീട്ട് അതായ്ട്ട് പോവാതിരിക്കുമ്പ അത് എത്ര എത്ര കാലം കഴിഞ്ഞാലും
ന്നാലും അതൊരു വെഷമം തന്നയ്ക്കാരം. വെഷമാണ് അത് ശരിയാണ് അത്‌ നമുക്കിങ്ങനെ കാണുമ്പോ തോന്നും നോയമ്പിനൊക്കെ വീട്ടിലൊക്ക പോയിനി എല്ലാർക്കും എല്ലാർക്കും അത് തന്നെ ആ ഇങ്ങനെ ഇരിക്കണ കാരണം ആ ശരി ശെരിയാണ് ആ അത് ശരിയാ പിന്നെ ആള പുതിയാപ്പള ഒന്നും പറയില്ലായിരിക്കൂല്ലേ
ഇല്ല അപ്പൊ ഓര്ക്കിപ്പോ ഓര ഉമ്മാനേ ഇട്ട് പോവണ്ടാ അങ്ങനല്ലേ ഇതുണ്ടല്ലോണ്ടാവാ
അത് ശരിയാ അതാണ് പിന്നാജ്ജ് ഓര് ഓര് പിന്നെ ഇതൊന്നും നോക്കൂലാ ഒക്കെ പിന്നെ ഞമ്മള് ഡ്യൂട്ടി ആക്കിയിട്ട് തരും
അ
ആ അതന്നെ പിന്നൊക്കെ ഞമ്മള് ബാക്കി ഞമ്മള് തലേല അതൊക്കെ അള്ളാ അങ്ങനെയാണ് എ എന്താലും എങ്ങനെലൊക്കെ അവസരങ്ങളൊക്കെ കിട്ടുമ്പോ ആ വീട്ടിലൊക്കെ പോവാം വീട്ടിലൊക്കെ ഇപ്പോ പോയി വന്നിട്ട് ട്ടോള്ളൂ രണ്ടെസായിട്ടുള്ളൂ വീട്ടിൽ പോയി വന്നിട്ട് വീട്ടിലവിടെ ആരൊക്കെയാ ഇള്ളത് വീട്ടിലെ ഒരു ഏട്ടത്തീം പിന്നെ രണ്ട് അനിയൻമാരാണ്
ആ ആ ആ
പിന്നെ മറ്റോ ചെറിയ വല്യ അനിയൻ വർക്കെയ്യണ്ട് സിവിലാ കഴിഞ്ഞതാണ് ചെറിയാളിപ്പ പ്ല പ്ലസ് റ്റുവാ പഠിച്ചോണ്ടിരിക്കണേ
അപ്പൊ ഒരു ഒരാളന്നേ ഉള്ളൂലേ പെൺകു
പെൺകുട്ടിനെ ഒള്ളു അല്ല എനിക്ക് ഏട്ടത്തീണ്ട് ഏട്ടത്തീണ്ടാ അത് കല്യാണം കഴിഞ്ഞ് ഒറ്റ വീടൊക്കെ ആയിട്ട് വെക്കാണ് പിന്നെ പഠിക്കാനൊന്നും പിന്നാരും പോയി ഞാൻ പിന്നെ കഴിഞ്ഞ് വന്നതാണ് പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ഓരോന്ന് തൊടങ്ങി വെച്ച്
ആ അതന്നെ നല്ലത്
ആ ഒരു ഇത് കണക്ഷൻ വിട്ടപ്പോ എനിക്കും മടുപ്പ് വന്ന് സംഭവം അത് വിടര്ത് പഠിച്ചു പാടറങ്ങണം ആ വഴങ്ങാ അപ്പ അത് എനിക്ക് തോന്നുന്നു നമ്മള് ഇവിടുന്നും ഇങ്ങനെ ചെയ്തോണ്ടിക്കണേ കൊഴപ്പില്ലാ ഞാ നിർത്തിക്കാണ്ട് പിന്നെ അയിന്റെ ഇടേല് പള്ളേല് ഇണ്ടായപ്പോ പിന്നെ അത് പ്രസവം കഴിയട്ടെന്ന്ച്ച് പിന്നെ മടി പിടിക്കേ പിന്നെ കു കുട്ടി പ്രസവിച്ച പാടെ പോകാൻ പറ്റുലല്ലോ കുട്ടികൾ വൽതാവട്ടെ അപ്പത്തിന് രണ്ട് കൊല്ലം പോലും അങ്ങനെ പോകൂലേ അതിപ്പോ കഴീമ്പോതേനും ഇപ്പ വേറെന്തെലും കാരണം ഇണ്ടാവും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോ പിന്നെ പിന്നെ ഞമ്മക്ക് അയിമ്മേക്ക്‌ ഇരിക്കുമ്പം ഞമ്മക്ക്‌ പഠി പഠിച്ചാലും കേറൂല നമ്മുടെ ശ്രദ്ധ നമ്മള് ശ്രദ്ധ കഴിയുമ്പം പിന്നെ ഈ കു കുട്ടിന്റെ മേത്ത്ക്കെക്കാലും പിന്ന പിന്നെ നമുക്ക് ആദ്യത്തെ ആ സൊകത്തില് ഇരുന്നൊന്നും പഠിക്ക പഠിക്കാൻ കഴിയൂല പിന്നെ അങ്ങനെയങ്ങ് പോകും
ഇപ്പത്തെ കുട്ടികളയി
കുട്ടികളയി കല്യാണം സമ്മേകുലല്ലോ അള്ളാ ഇപ്പോസമ്മേയിക്കില്ല ജോലിട്ടി മതിയല്ലോ മൂന്നാമത് നമ്മടെ കണ്ടിട്ടാണ് അത് ശെരിയാണ് അ അതാണ് അതാണ് കൊറേയൊക്കെ അതുതന്നെയാണ് കൊറേയൊക്കെ അത്തന്നെയാണ്
കല്യാണം കഴിച്ചിട്ട് എന്താപ്പം ഇണ്ടായെ
പ്പഇണ്ടായേ അതങ്ങു വിക്ക്യ അതങ്ങള് ഇപ്പം ഇങ്ങനെ നി ക്കലെ എന്നാല് ആരോ വന്ന്ണ് ഞാൻ ഇപ്പോ വിളിക്കാം
ആഹ് ആഹ്